ഉം കേൾക്കുന്നുണ്ടോ ആ ഭക്ഷണൊക്കെ കഴിച്ചാ ഉച്ചക്കത്തെ
ആ കഴിച്ചു
ആ എന്താണ് സ്പെഷ്യല്
ഇന്ന് എന്താ വല്യ സ്പെഷ്യലൊന്നുംല്ല സാമ്പാറും മീനും പപ്പടൊക്കെ
അതെ ഉം ഉം വീട്ടിൽ സ്പെഷ്യലൊന്നുല്ല ഇവിടെ കുമ്പളങ്ങ കറിയും മീൻ പൊരിച്ചതും ഉപ്പേരി പടവലങ്ങ ഉപ്പേരി
ആ പടവലങ്ങ ഉപ്പേരി വെക്കോ
ആ പടവലങ്ങ വേവിച്ചിട്ട് വറവടാണ് ചെയ്യാ
ആ നിങ്ങള് ഇവിടെ കറിയുള്ളപ്പോ
അതെ ആ അത് ശരി ഇവിടെ ഉമ്മിക്ക് ഉം ഇതാണ് കറി ഇഷ്ടല്ല ഉപ്പേരിയാ ഇഷ്ടം അപ്പൊ അങ്ങനെ വെച്ച് ഇക്കാടെവീട്ടിലാരൊക്കെയുണ്ട്?
ഇവിടെ മൂന്ന് മക്കളുണ്ട് ഹസ്ബൻറ് ഉണ്ട് ഉമ്മണ്ട് ഉപ്പണ്ട്.
ആ ആ ആ ഇവിടെ ഉപ്പ ഉമ്മ ഇക്ക ഞാന് പിന്നെ മക്കള് മൂന്നാളുണ്ട് അവര് സ്കൂളില് പോയി. അനിയന്റെ വൈഫും അനിയനും ഉണ്ട് അവര് വിദേശത്താ
ആ ആ
ഉം ആ മക്കള് ഒരാള് ഏഴില്
ഏഹ് രണ്ടാമത്തെ ആള് മൂന്നില് ചെറിയ ആള് എൽ കെ ജിയില്
ആ
മഴണ്ടാ
വയ്യായിരുന്നു ഓ ഇല്ല കുട്ടികള് സ്കൂളിൽ ഏ മദർ
അതെ ആ ശരി ഉം ആ് ഇവിടെ രാവിലെ മക്കൾ സ്കൂൾ പോണ സമയത്ത് ണ്ടായിരുന്നു മഴ പിന്നെ മാറി പ തെ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിടെണ്ട് ഉം
ആ രാവിലത്തെ ബുദ്ധിമുട്ടൊന്നുംല്ല രാവിലെ എന്നും തന്നെ ഒലെ പോണ ടൈമിൽലല്ലേ
ആ പാവാണ് രാവിലെ നേരം മക്കളും മദ്രസ്സ് തെ പോകുമ്പോ നമ്മളൊക്കെ പോരുന്ന കാലത്തുള്ള നല്ലല്ലോ ഇപ്പൊ ഉം അമ്മക്ക് നമ്മള് വലുതായി അപ്പ അമ്മക്ക് നമ്മള്‌ മക്ക മക്കള് പോകുമ്പോ നമ്മക്ക് ഭയങ്കര സങ്കടാ ആ മഴയത്ത് തു പോണത് ഇപ്പോ പിന്നെ സ്കൂൾ ബസ്സൊക്കെ ഇണ്ടല്ലോ
ഉം ബസ്ണ്ട് മദർസ യങ്ങക്ക് കൊറച്ച് ലോങ്ങണ പ്പൊ അങ്ങോട്ടാക്കി കൊടുക്കും ഇങ്ങട്ട് കൊണ്ടരാൻ ടൈമ്ട്ടൂല പ്പൊ നടന്ന് പോര ന്നാണെങ്കി എന്നും റെയിൻകോട്ടോ കൊടെ ന്ന ഒന്നും കൊണ്ടുയില്ല അപ്പൊ നല്ല മഴേ
ആ ന്നിട്ട് നനഞ്ഞു വന്നുമ്മക്കള്
റെയിൻകോട്ട് കൊണ്ട് കൊട്ത്ത് അയിട്ട് വന്ന പ്പോ പോര്ന വയില് കാറ് ചളിയിലായിട്ട് നല്ലം തെറപ്പിച്ച് യൂണിഫോമക്കെ മാറ്റി അപ്പത്തിന് ബസ്സൊക്കെ അന്ന് നല്ല ബുദ്ധിമുട്ടേര്ന്നു
ആ അഅ് ശരി ഇന്ന ആകെ നേരം വൈകി ട്ട്ണ്ടാവൂല്ലേ മക്കൾ പാവം ഭക്ഷണം കഴിച്ചോ വന്നിട്ട് മദ്രസേന്ന് വന്ന്
ആ ഭക്ഷണം രാവിലെ എന്താ ചായ കുടിക്കൂല വന്ന്ട്ടാ കൈക്ക
അതെ അപ്പ രാവിലെ ഉം വെറും വെള്ളം കുടിച്ച്ട്ടാ എങ്ങനെ പോവാ മക്കള്
എന്താ വലിയൊലൊന്നും കയിക്കൂല ഓന് അങ്ങനെ പോകും അഞ്ചേമുക്കാൽന് പോവും മറ്റോന് ഏഴരക്ക പോണോന് ഒരു ഗ്ലാസ് ചായ വള്ളംഎന്തെിലും കുടിച്ച് ഓനങ്ങനെ പോവും
ആ പിന്നെ ചെറിയളാ
ചെറിയാള് മൂന്നര വയസ്സാവ്ണു ഓനന്നുആയിട്ടില്ല
ആ അല്ല ആ ഞാൻ ചോ മൂന്നാള്ണ്ട്ന്ന് പറഞ്ഞ് അപ്പ ചോദിച്ചതാ
സ്കൂകുറച്ച് ലോങ്ങാണ് അപ്പൊ നേരെ സ്കൂളുടാന്ന് കുറച്ച്
ഉം ആ ഞാനും മോളെ പറഞ്ഞയച്ചിട്ടില്ല അഗൻവാടിക്ക് ഇപ്രാവശ്യ എൽ കെ ജിയിലാണ് ചേർത്തത് ഞങ്ങളിവിടെം കൊറച്ച് ദൂരണ്ട്
ആ ബുദ്ധിമുട്ട്ണ്ടോ പോവാന്
ഉം ആ കൊറച്ച്ക്കെ നടന്ന് പോവാം ബുദ്ധിമുട്ട്ണ്ട് ഇപ്പ പിന്നെ പറഞ്ഞയച്ചിട്ടില്ല അങ്ങനെ സ്കൂള് ചേർത്തു അപ്പോം അവൾക്ക് മാറി നി ക്കും ഭയങ്കര എടങ്ങറ് ഉം കരഞ്ഞി ട്ടില്ല മ്മച്ചിന്ന് സ്കൂള്ന്ന് വിളിക്കാം വര്ണം എന്നു സ്‌കൂൾട്ടവന്നാ ഇതാ പരാതി ഉം ഉം ഹു സ്കൂള് പോവില്ല്യാന്ന് പറയില്ല ന്നെ വിളിക്കാൻ വര്നട്ടാ തേ പറയൊള്ളൂ ന്റെ വണ്ടിക്കാര്നെ വിളിക്കണം ന്നിട്ട് മോളെ വേഗം കൊട്ന്നാക്കി തര്ണേ പറയണട്ടാ അങ്ങനെയൊക്കെ പറയും
അങ്ങനെ കേക്കുമ്പോ ഒരു പാവം
ജേക്ക് ഭയങ്കര സങ്കടം വരോച്ച് ഞാനത് പൊറത്ത് കാണിക്കുലാന്നൊള്ളു അല്ലങ്കി അവള് കരയും
നമ്മളെ മൊഖോന്ന് വാടിയ അല്ലെങ്കി അവളെ മൊഖോന്നു വാടിയ നമക്കന്നെ ഭയങ്കരെ വേസ്മാണ് ഉം
പറഞ്ഞാകേക്കാനും പറ്റൂലല്ലോ
ഉം ആ അതെ ന്നിട്ട് ഇന്നോട് പറിം ഞാന് രണ്ടിസം ലീവ്ട്ക്കട്ടെ മ്മാ എന്നൊക്കെ പറിം ഞാൻ നാളെ പൊയ്ക്കോണ്ട് ന്ന്ട്ട്ങ്ങനെ പറയും അപ്പന്നിന്നേ ഇന്നെ കാണാതിരിക്കാൻ പറ്റൂല്ല അതാണ് ഓളെ ഏറ്റവും വല്യാ പ്രശ്നം
ഉം അങ്ങനത്തന്നെണ് വേല്ലിയോൽക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നുല്ലാ ഇവൻക്ക് ഇന്റെ മൂത്തച്ച കൊറച്ചപ്പറത്താ അപ്പറ്ത്ത്ക്ക് ഇബ്‌ട്ത്തുമ്മ കൊണ്ടോയി അ കൊറ്ച്ച് ഒരഞ്ച് മിൻറ്റ് നിക്കുമ്പോത്തിന് ഇന്ക്ക് ഇമ്മച്ചിൻ്റെട്ത്ത്ക്ക് പോണന്ന് പറിം
ആ അതെ ഉം ഇത് മോൾക്ക് അബനെ വല്ല്യ കാര്യാണ് അബനെ നല്ല ഇഷ്ടാ അത് പെന്മക്കളങ്ങനാണല്ലോ ഇങ്ങക്ക് എത്ര മക്കളാ ആൺ ആൺകുട്ട്യാള്
മൂന്ന് ആൺകുട്ട്യാളാ
ആ ശരി ആ ആ ഇപ്പ ചെറിയോർക്ക് വാപ്പാരോടൊക്കെ പ്രത്യേയിച്ചൊര് ഇഷ്ട്ടാണല്ലോ
ആ പെൺകുട്ടികൾക്ക് പൊതുവേ അങ്ങനെയാണല്ലോ.
നമ്മളങ്ങനെ കണ്ട് വളർന്ന അപ്പൊ പിന്നെ മോൾ ഇക് ഭയങ്കര ഇസ്ട അത് എല്ലാ മക്കള് മക്കള് മൂത്തോര് സ്കൂള് പോയിട്ടുണ്ടെങ്കിൽ അവരൊന്നും കാത്ത്ക്കൂല വണ്ടി വരുന്നവരെന്നും ആള് കാത്ത്ക്കല വേഗം പോകും. പക്ഷെ ഒരു ദിവസം മോൾ സ് കൊട്ടുവരുന്നത് കാണാഞ്ഞിട്ട് നേരം വൈകിയപ്പോ വരുന്നത് വരെ കാത്തു നിന്ന്. ആ വഴിയില് ഇങ്ങട്ട് വന്നിട്ട് കണ്ടിട്ടാണ് ആള് പോയത്.
ചെലോൽക്കങ്ങനൊരുതാ
മ് ആ അതെ അപ്പൊ മോൾക്കെന്ത് സങ്കടണ്ടെങ്കിലും ഉപ്പച്ചിയോട് പറയണട്ടോ ന്നൊക്കെ പറയും. ഇന്ന് രാവിലെ അകത്ത് ഫുഡൊക്കെണ്ടാക്കായിരുന്നു അതൊക്കെ ട്ട് ഉപ്പച്ചി പറയണ്ട് മോള് എന്നോട് ഭയങ്കര സംസാരം നീയറിഞ്ഞിട്ടല്ലല്ലോന്നൊക്കെ പറഞ്ഞു രാവിലെ നേരത്തെണ്ണീച്ചതാണേ. മറ്റേ ആള് ഉപ്പാനെ ഉണർത്തീട്ട് സംസാരിക്ക. വണ്ടി എട്ട് മണിക്ക് വരും. അപ്പൊ അവള് നേ നേരത്തെണിക്കും ചെയ്തു ങ്ആ. അവിടെങ്ങനെയാ വണ്ടിക് ആ കുളിക്കും. അവള് ചെർപ്പത്തില്ലേ ഞാന് തണുത്ത വെള്ളം കൊണ്ടന്നെ കുളിപ്പിച്ച് ത തഴക്കട്ടെ കുളിക്കൊക്കെപ്പചെയും മ് അവിടെങ്ങനെ? മയായകനും ചുടുവെള്ളൊക്കെണ കുളിക്കാൻ.
ബടെന്താ ടൈംമിട്ടാറിയില്ലേ എന്താ അറിയോ കുറച്ച ആധിക്കൊളിച്ചിനി ഇപ്പ ങ്ങനെ രാ വിലെ ഏഴ മണിക്ക് മദ്രസക്ക് പോയാ മദ്രസട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു ചായ കൊടുക്കുമ്പത്തിന് ബസ് വന്നിട്ടുണ്ടാവും.
ആ അത് അത്രയ്ക്കും ഒരു ഒഴിവില്ലല്ലേ? പ്പ ന്നിട്ട് ന്നെ അവര് ക്ലാസ് എപ്പഴ എത്താ നാലരവോ?
ക്ലാസ് ഇഞ്ഞി വരപ്പളാണ് ബസ്സ് മൂന്നാം ട്രിപ്പാണ് അഞ്ച് ഇരുപത് അഞ്ചര.
ഓ വല്ലത്തെ കഷ്ടണല്ലോ അതന്താ ങ്ങ? ല്ല വേറെ വണ്ടിന്നും ല്ല ങ്ങള്
ഇല്ല വണ്ടിയിലൊക്കെ ബസ്സന്നെള്ളൂ ഈ ഭാത്തക്ക്.
അതെ.
പിന്നെ വല്യ മോന്പ്പോ പ കാത്ക്കാൻ വെയ്യാന്നറഞ്ഞി ട്ടോനന്താട്ടും വി ആയിട്ടില്ല.
ആ ആ ശരിയാണ്.
സ്കൂളന്ന് ടൌൺക്ണ് നടക്കും ന്നിട്ട് ഞങ്ങളെ ഈ വീട്ടന്റെടുക്കുള്ള റോഡമ്മ ന്നിട്ട് പോരുന്ന വണ്ടി ണ്ടാവും ഊട്ടി അങ്ങനെക്കെ
ആ ആ.
ന്നട്ട് ലിസ്റ്റിന് പോരും. ട് റിബസ്ന്നാ അപ്പൊ ഓന് വല്ല്യോൻ നാലെ പത്തിനൊക്കെ വീട്ടിലെത്തും. മറ്റൊന് എത്തൊമ്പത്തിന് അഞ്ചരാവും.
ഓ മ് ആ ശരി. മോനെത്രയിലാണ് ചേർ രണ്ടാമത്തെ ആള്?
രണ്ടാമത്തെ ആള് ആറില് മറ്റാള് വലിയ ആള് ഒമ്പിലെത്തി.
ആ അതെ.
ഉം
ഉം എന്നും ഫുഡൊക്കെണ്ടോ
ആ ഫുഡ്ഡ് ഉം കൊണ്ടോവലാണ് വാങ്ങൂല അവിടെ സ്കൂൾ ഫുഡ്ഡ്ക്കെണ്ട് പക്ഷേ ഇവിട്ന്ന് കൊണ്ടോ
അ അതെ ഉം നിന്റെ മക് ക്കൊക്കെ കൊടുത്ത് സ്കൂക്ക്
ഇന്നെന്താ വാട്സാപ്പിൽ പറയാം ഇനി പോരിച്ചത് കേങ്ങ് അതെല്ലാതെ ഇഷ്ട്ടല്ലാരിക്കും
അതെ സോയാബി പൊരിച്ചത് ഇവിടെ ഉർളക്കെങ്ങ് പൊരിച്ചത് ഓംലറ്റും ഉ ഹ് ചോറോ ഉ ഉം തലേ ദിവസം നമ്മള് ഒക്കെ റെഡി ആക്കി വെക്കണെന്നുണ്ടെങ്കി അത്ര ബുദ്ധിമുട്ടില്ല.
അ അതന്നെടി രാവിലെ എന്നഴുന്നേറ്റ് ചായിം കടിം കറി കറി ഇണ്ട് ഇന്റെ യിക്കൊക്കെ കടിന്റെരു പൊട്ട് കഴിക്കണെങ്കി ഇക്ക്കറി വേണം.
ആ അതെ ആഅത് ശരി അ അ ഇവിടെ കറി ഇല്ലെങ്കിലും ഇങ്ങനെ പൊരിച്ച ഉർളകേങ്ങ് പൊരിച്ചിട്ട് സോയാബീൻ പൊരിച്ചത് അങ്ങനെയൊക്കൊണെങ്കികൊഴപ്പല്ല.
ഉം ഇതങ്ങനെല്ല ചെറിയ ഒരു ദോശ കഴിക്കണെ ച്ചാലും ആ ദോശന്നെ മൂടോളം കറി ദേ വേണം
ഹ ഹ അത് ശരി ഉം അപ്പ ഇന്ന് എന്തര്ന്നു രാവിലത്തെ ഭക്ഷണം
ഇന്ന് ദോഷിംചട്ടിനി
ഞാൻ ചട്ട്ണി അ
അല്ലെങ്കിഒല്ക്ക് ദോശക്കോ അല്ലെങ്കി മുട്ടക്കറി ഈ രണ്ട് കറികളു പറ്റു.
ആ അത് ശെരി ആ ഇവടെ ദോശ ചട്ടി ഒന്നും ഇഷ്ടല്ല. ദോശ ഉരുളങ്കെഴങ്ങ അത് ഇഷ്ടല്ല ഇസ്റ്റുഅ അതൊന്നും അവര് കഴിക്കില്ല. ഉം വെറ്തെ വണെങ്കി അങ്ങനെ കഴിക്കുന്നല്ലതെ അവൻ ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രെ അവര് കഴിക്കോള്ളൂ.
ഉം
പുട്ടും മുട്ടക്കറി അങ്ങനെ കയിക്കും.
അ അ ആ
ഉം പല കുട്ടികൾക്കും പലതാണല്ലോ.
ഉം ദിവസം ഞമ്മക്ക് ഓല്ക്ക് പലെ ഇഷ്ടം ഞമ്മക്ക ഇത് വേണ്ട.
ഏ ഇഹ് ആ അതെ ശരിയാണ് ഇന്നും ഇവിടെ ദോശതന്നെ ആയിരുന്നു.
ുമ്പോ ആകെ ഒരു സുഖമല്ലന്ന രാവിലെ എണിൻ്റെ കടി ഉണ്ടാക്കാക്ക് പോയി തന്ന കഴ ചാ മതിയല്ലോ ഇത്ഇവടെ അതല്ലല്ലോ.
ഉം ആ അതെ ആ ശരിയാണ്. ഉം പിന്നെ മഴ ഇപ്പൊ നിന്നിക്ണ്.
ഉം ഇപ്പൊ നിന്നുക്കുണയ് ഇഞ്ഞിപെ പെയ്യും ഓല് സ്കൂൾട്ട് വര്ണ ടൈം നോക്കിങ്ങാണ്ട്.
ഹാ ഹ ആ ശരിയാണ്
ഞങ്ങളെ പാലം മൂടും പാലത്തിന്റെ വക്കത്ത് വന്നിട്ടാ ബസ്സറങ്ങാ പാലം മൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്
അപ്പ ആ മക്കൾക്കപ്പോ വരാൻ വേണ്ടിട്ട നല്ല ബുദ്ധിമുട്ടാ അപ്പഇവനെ വിളിക്കാൻ പോകോ അ പാലത്തിന്നട്
ഉം കഴിഞ്ഞ പ്രാവശ്യൊക്കെ ഇങ്ങനെഒ ചെർ ചെക്കാമ്മരോക്കൊല് കൈ പിടിച്ച് കൊടുന്ന് നമ്മക്ക്‌ പെണ്ണു നമ്മക്കൊന്നും കയ്യൂല അങ്ങനെ ത പിന്നെ ചെലെ ദിവസക്കേണ് പോലെ ഓട്ടോ വിളിച്ചിട്ട് മഴ പെയ്ത അങ്ങനെ ഒരു ബു
ആ അത് നല്ല ബുദ്ധിമുട്ടാണ് നമ്മള മക്കൾക്ക്
കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ നാട്ടിലാണിപ്പൊ ഒരു ചെർക്കൻ പാലത്ത്മ്മ നിക്കണി പെട്ടെന്ന് വെള്ളം വന്ന് വീണ് മരിച്ചു.
ആ അതേ ആ
ങ്ങനൊക്കെ അപകടങ്ങളൊക്കെ കേക്കുമ്പോ നമുക്ക് ഭയങ്കര പേടിയണല്ലോ.
ഉം അതേ ഉം എന്തായാലും ഒക്കെ നല്ല രീതിൽ പോയി വരട്ടെ
ഉം ന്നാ ഞമ്മളെ ടൈം ആയില്ലേ?
ആ അവടെ കാണിക്കുംലേ ഞാൻ നോക്കിട്ടില്ല.
ആ പത്ത് പയിനൊന്ന് എത്രയി പത്തല്ലേ?
ആ പത്തല്ലേ ആ ആയിക്കോട്ടെ ന്നാ വിളിക്കാ.
ആ ആയിക്കോ